കേക്കാമോ? കേക്കാവോ? കേക്കുന്നുണ്ടോ? കേക്കാമോ? കേക്കാമോ?
ചേച്ചി
ആഹ് ഇപ്പൊ കേക്കാ റേഞ്ച് ഉള്ളിടത്തോട്ടൊന്ന് മാറിനിന്നോ.
ആണല്ലേ എനിക്ക് എനിക്കിപ്പഴ കേക്ക
ആ റെയിഞ്ച് ഉള്ളത്തോട്ട് - ആണോ എടുത്ത് കഴിഞ്ഞ് കൊറെ നേരം കേൾക്കത്തില്ലായിരുന്നേ
ആണല്ലേ ആ ഓക്കെ ഓക്കെ എന്നാ ഉണ്ട്
എന്നന്ന ഉണ്ട് ജോലിക്ക് പോ- വന്നാണോ
ആ ഞാൻ വന്ന് കേയറിയതെയുള്ളു ചേച്ചി
ആണോ ആ ചായ കുടിച്ചോ
ആ ചായ കുടിച്ച്‌യിങ്ങനെ ഇരിക്കുവായിരുന്നു
ആണോ എന്നായിരുന്നു കഴിക്കാൻ
കഴിക്ക -
എന്നായിരുന്നു കഴിക്കാൻ ആണോ കറി എന്നായിരുന്നു
ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി മ് മുട്ട കറി വെച്ചു അമ്മ
ആ ഒത്തിരി താമസിക്കുവോ വരുമ്പം
ഞാൻ വരുമ്പോത്തേക്കിന് ആറര ഒക്കെ ആവുവേ
ആറര ആഹ
ആറ് മണി വരെയ കട ഉള്ളത്
ഓ ആറരയാ വീട്ടിൽ വരുമ്പോ അല്ലേ
അത് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് താമസിക്കും ആഹ് നടന്ന് വര ണെ
ആഹ് ബസ് ഇറങ്ങിയിട്ട് നട
ആഹ നടന്ന വണം അത് കാരണം ഭയങ്കരം ഉ താമസ മടു
ആഹ ബസ് ഇറങ്ങിട്ട് ഒത്തി ഒത്തിരി നടക്കാനുണ്ടോ
ആഹ കൊറച്ചു നടക്കാനുണ്ട്
ആഹ പിന്നെ അവിടെ പത്ത് മിനിറ്റ് പതിനഞ്ചു മിനിറ്റ് മതി തോന്നുന്നു ബസില് വരാനല്ലേ പത്ത് പതിനഞ്ചു മിനിറ്റ് മതി തോന്നല്ലേ ബസിന് വരാൻ
ആഹ മതി മതി
എന്തിയേ എല്ലാരും ആഹ സുഖട്ടിരിക്കുന്ന
എല്ലാരും ഇതേ മൂത്ത കൊച്ചു ട്യൂഷന് പോയേ ഇള കൊച്ച് ടി വി കാണുന്നു പിന്നെ അമ്മയുണ്ട് ചേട്ടന് ഇവിടെ ഇല്ല
കാപ്പി ഒക്കെ കുടിച്ചോ? അതോ
ചായ സന്ധ്യ ആയപ്പോഴത്തേനും കുടിച്ചായിരുന്നു ആഹ ഇനിപ്പ വൈട്കി- ചോറ് കഴിക്കണം
ആണല്ലേ ആ ഇനി വെക്കണോ അതോ രാവിലെ വെച്ചത് കൊണ്ടോ
പെരുപ്പുണ്ട് ആഹ സ അതെ ഏഴ് മണി കഴിഞ്ഞാൽ ജോലിയൊന്നും ഇല്ല
ആണോ ആ അത് നന്നായല്ലോ ആ സമയം ചുമ്മാ ഇരിക്കല്ലോ
ചുമ്മാരിക്കാം ഉം പിന്നെ വേറെന്നാ ഉണ്ട് ജോലിയൊക്കെ എങ്ങനെ പോകുന്നു
ജോലി കുഴപ്പില്ല ചേച്ചി നല്ല രീതി പോകുന്നുണ്ട്
ഏ നല്ല രീതിയിൽ പോന്ന
ഉം
ചേച്ചി വീട്ടിൽ എങ്ങനെയാ കൃഷിയൊക്കെയ ഉണ്ടോ അതോ
ഓ കൃഷി ഞങ്ങക്ക് കൊറച്ച് ഞങ്ങള അമ്മ കൃഷി ചെയ്യുവേ
ആണല്ലേ
ആഏർ ഞങ്ങളുടെ അമ്മക്ക് ചെറിയ കൃഷിയുണ്ട് പയറും കത്രിരിക്ക വെണ്ടക്ക ചീര ഇപ്പൊ അതുകൊണ്ട് ഞങ്ങക്ക് ഇന്ന് ചീര കറിയായിരുന്നു
ആഹ നന്നായല്ലോ ആണല്ലേ ആഹ
ഞങ്ങക്ക് ഇന്ന അതുകൊണ്ട് ചീരക്കറിയാണ് ആ
ആണോ ആ അത് നമുക്ക് എളുപ്പുണ്ടല്ലോ
ആ പിന്നെ നല്ലത് കഴിക്കരുത്തില്ലേ നല്ല ഭക്ഷണമേ നല്ല പച്ചക്കറി കഴിക്ക തല്ലേ
അതെ കഴിക്കാം ട്ട
ആഹ ചെറുതായാലപ്പ ആഹ കൊറച്ച് സ്ഥലം നമുക്ക്ുണ്ട് പിന്നെ പയറ് നമുക്ക് ഒരു കറിക്കുള്ള വയറ് കിട്ടും കത്രയ്ക്ക ആണെങ്കിലും ഇഷ്ടം പോലും ഉണ്ട് പിന്നെ കത്രക്ക ഒന്നും ആർക്കും ഇഷ്ട ഇല്ലാത്ത കൊൊണ്ട് അതൊക്കെ ഇങ്ങനെ തഴച്ച്ു വളരും
ആണല്ലേ ഓ ആ
അ അ നമ്മള് ക ക്കുന്നില്ലല്ലേ താല്പര്യം ഇല്ലാത്ത കൊണ്ട് അത് നല്ല കാട് പോലെ വളന്ന് നിക്കുവാ പിന്നെ നിക്കുന്ന കാണാൻ ഭയങ്കര രസം മറ്റേ റോസ് കളറിലൊക്കെ അല്ലോ ഈ ഉ റോസ് എല്ലാം നമ്മുടെ പർപ്പിൾ കളറല്ലേ
അ അ രസല്ലേ അ അ അതിങ്ങനെ നമ്മള് മീൻ വറക്കുന്ന പോലൊയിട്ട് വറക്കാലോ
ങ്ങ അങ്ങനെണ്ടാക്കിയ ഞങ്ങക്ക് ഇവിടെ എല്ലാവക്കും ഇഷ്ടാണെ പിള്ളേരും കഴിച്ചോളും ഏർ പക്ഷെ നമ്മൾതൊന്ന് കറി വ പച്ചാ ആർക്കും ഇഷ്ടമല്ല
അ അ അല്ലെ പിന്നെ തേങ്ങ അരച്ച വെക്കണായിരിക്കും
ആ അതെ അത ആർക്കും ഇഷ്ടമില്ല ആ സമയം നമ്മള് മസാലയൊക്കെ പര ട്ടി ട്ട നമ്മള വറത്തിട്ട് കുറച്ച് തൈരും കൂടെ അതിനകത്തോട്ട് ഒഴിച്ച് ആ നമ്മുടെ കടുകും ഉള്ളി അത കൂടെ താളിച്ച ഒഴിച്ചാല് ഭയങ്കര ടേസ്റ്റ
നല്ല ടേസ്റ്റ് അല്ലേ ആഹ
ആഹ അങ്ങനെ ചെയ്യുവാണ നല്ലതാ അത് അത് എല്ലാരും കൂടെ ഭയങ്കര ഇഷ്ടം ഇഷ്ടവാ അങ്ങനെ വെച്ച് കൊടുത്ത പിള്ളോരണെങ്കിലും കഴിച്ചോളും
കഴിച്ചോളൂ ആഹ
അ നമ്മളല്ലാതെ കറി തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചവരുമ്പോ ആർക്കും ഇഷ്ടമല്ല
ആർക്ക ഇഷ്ട ഇല്ല അതാന്തപ്പ പോ പൊതിക്കൊക്കെ കൊണ്ടോവാല്ലോ സ്കൂളില്
ചോറ് ഏ ചോറിനെ കൊണ്ടുപോവാം ചേട്ടന് പുതു കിട്ടുമ്പോഴത്തേനും അതൊക്കെ വെച്ച് കൊടുത്താൻ ഭയങ്കര ഇഷ്ടമാണ്
ആണല്ലേ അ അ ഞങ്ങളുടെ അവിടെ ഇല്ല പച്ചക്കറി ഒന്നും
ചോറ് കൊണ്ടൊവോ
ഞാൻ ചോറ് കൊണ്ടോവും
ആഹ എന്നും അപ്പൊ കറി വെക്കണം ആഹ ആണോ കടയിൽന്ന് മേടിക്ക എന്നും മേടിക്കോ
ആ മിക്കപ്പോഴും കടന്നണ്ട് മേടിക്കും പിന്നെ ഞങ്ങള ഈ വേലിച്ചീരയിക്കോണ്ടേ
അ ആഹ ആഹ
അത് നല്ലല്ലേ അപ്പം അത് പുറ വേക്കും
ആഹ വേരി ആ അത് നല്ല ടേസ്റ്റ് ആ നല്ല തേങ്ങക്കെ... ട്ടിട്ട് വെച്ചിട്ട് ഇച്ചിരി മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കുവാണെങ്കി നല്ലതാ
അയിനി എന്തെലും ചെയ്യണോന്ന് ഓർക്കുന്നു
ചെലര് പിള്ളേർ ചീരയോടൊന്നും അവർക്ക് അറിയത്തില്ലോ അപ്പൊ അവർക്ക് ചീരയോടൊന്നും വല്യ താൽ പര്യ ഇല്ല
ആ ആ എനിക്ക് ചീര ഇഷ്ടവാ
ഞ്ഞാലും അവർക്ക് ഇഷ്ടമല്ല ഞാന് ഞാൻ കയ് കഴി തി യ ല് കറികളൊന്നും ഞാൻ കഴിക്കത്തില്ലായിരുന്നേ ഇവിടെ വ വ കല്യാണം കഴിഞ്ഞ ശേഷം ഇവിടെ വന്നപ്പഴാ ഞാൻ ഇതൊക്കെ കഴിക്കുന്നേ
ആണല്ലേ ആ നല്ലാ എനിക്ക് ചീര മാത്രേ ഇഷ്ടള്ളു
ഏ പിന്നെ ചായ മ സാന്നും പറഞ്ഞ് ഇപ്പൊ ഒരു പുതിയ ചീര ഇറങ്ങി ട്ടുണ്ട്
ആണോ ഓ
ആ അത് നമ്മുടെ ഇവിടെണ്ട് അതൊക്കെ വെച്ച് കഴിയുമ്പോ നല്ല ടേസ്റ്റാ കഴിച് കഴിഞ്ഞാ പക്ഷെ നല്ലതാ കേട്ടോ നമ്മുടെ ആ ആഹ് പച്ച ചീര പോലെ ക പ്പേടെല പോലെ ഇരിക്കും
ആ ഹാ ഹാ
കപ്പയുടെ ല പോലെ ഇരിക്കും അത് നമ്മള് മുട്ടയൊക്കെ ഇ വേടിച്ച് തേങ്ങയൊക്കെട്ട് വെച്ചു കഴുമ്പോൾ താ യീ മറ്റേ ചീരേക്കാട്ടിലും നല്ലതാ ഉം പിന്നെ പിന്നെ എന്നാ ഞാനിപ്പഴാ ഇതൊക്കെ കൂട്ടുന്നതേ നേര ത്തെ കൂട്ടത്തൊന്നും ഇല്ലായി ഇവിടെ വന്ന് ഇവര് നിർബന്ധിച്ച് കൂട്ടി കൂട്ടിയ ഞാൻ എലക്കറികളൊക്കെ കഴിയ അല്ലെങ്കി ഞാൻ എനിക്കിഷ്ടവല്ല
ആണോ
ചേമ്പ് ചേമ്പ് ചേന അങ്ങനെയുള്ളതൊന്നും ഞാൻ കഴിക്കത്തില്ല
ആഹ് ഞാനും ആദ്യം കഴിക്കില്ല എനിക്കും പച്ചറികളോട് വല്യ താൽപര്യയില്ല
ആ്് ഞങ്ങളടെ ഇവിടെ ആർക്കും പച്ചക്കറിയോട് താല്പര്യല്ല ഞങ്ങളുടെ ഇവിടെ എല്ലാർക്കും ഒന്നെങ്കി ഇറച്ചി അല്ലെങ്കിൽ ഏർ കോഴി അല്ലെങ്കി പൂത്തറച്ചി അതുകൊണ്ട് എപ്പോഴും ഞങ്ങക്ക് ഇവിടെ കോഴിയിറച്ചിയ ആായിരിക്കും ഞങ്ങ കറും തൊഴിയിറച്ചി ഒരു മോരുകറിയും ചാറും അങ്ങനെയുള്ളഐ റ്റംസിനോട ഞങ്ങളുടെവിടെുള്ള പിള്ളേർക്ക് ഉൾപ്പെടെ എല്ലാത്തിനും ഇഷ്ടം അതുകൊണ്ട് പച്ചക്കറി മേടി പിന്നെ വ വയറ ചെറ വയറ്
അതെ അല്ലെ ഞാ ആ് ഞങ്ങള എവിടെ എങ്ങനെ സ്ഥിരം പൊതിയ കൊണ്ട് കൊണ്ട് കൊണ്ട് വന്ന പേര് ചെറുപയർ
ഇവിടെ ചേട്ടനാണെങ്കിൽ വൻപയർ യും ചെറുപയറിന്റെ ആളാ അപ്പൊ സ്റ്റോക്കാ അത് മേടിിച്ചച്ച് വെച്ച് നാലു നേരം അത് കൊടുത്താലും പള്ളക്ക് അത് മതി
ആണല്ലേ ആ ആ ഇവിടെ അങ്ങനെ രാവിലെ ആയിും കടയിൽ പോകുന്ന
ആഹ അത് കാരണം പിന്നെ പച്ചക്കറി മേടക്ക് ഒലല്ല പിന്നെ ഇതുപോലെ ഇങ്ങനെ കൃഷിയൊക്കെകത്തന്നൊക്ക പോകാ നമുക്ക് കറി വെക്കാനുള്ള കുറച്ച്ു പയറും വെണ്ടക്കയും ഒക്കെ കിട്ടും വെണ്ടക്കെ ആണെങ്കിലും മെഴുക്കുരട്ടി വെച്ച കഴിഞ്ഞാൽ കഴിക്കാം ഇവിടെ എല്ലാരും കഴിച്ചോളൂ ഉ പിള്ളേർക്ക്െപ്പോഴും ഈ മോര കറിയും
ആ
ആണോ ഇവിടെ അമ്മ എല്ലാം കഴിക്കും റേഞ്ച് ഉള്ളിടത്തോട്ട്ൊന്ന് മാറിന്നള്ളെ വിട്ട് വിട്ട് കേക്കുന്നുണ്ട ഉം ഉ ഇവിടെ ഞങ്ങടെ പിള്ളേർക്ക് തൈര് കറി ഒരച്ചാറ് അങ്ങനെയൊക്കെ ഉള്ള അതാ റേഞ്ച് ക
ആണോ ആ ആഹ അവടെ
ഇളയെ കൊച്ചിന് ചോറും കറിയും മതി ഇളയെ കൊച്ചിന് ചോറും കറിയും ആ ഒരു ഇതായി മൂത്ത കൊച്ചന് എപ്പോഴും പലഹാരം വേണം നമ്മളെന്തെലും ഉണ്ടാക്കുന്ന അവന് ഇഷ്ടം ആഹ പലഹാര വൈകുന്നേരം മസ്റ്റ് ആയിട്ടും എന്തായലും വേണം വൈകുന്നരംസ്കൂള് വി വരുമ്പോ എന്തെങ്കിലും വേണം ചോറ് കഴിക്കത്തില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം ഇളയ കൊച്ചിന് നേരെ തിരിച്ചാ ചോറു മതി ഉം രണ്ടും രണ്ട് ചോറും ഒണ്ടാക്കണം പലഹാരോം ഒണ്ടാക്കണം അപ്പ എല്ലാരും അങ്ങനെയല്ലേ ജോലി എല്ലാർക്കും അങ്ങനെ വിശപ്പുള്ളതാ
അത്രയും നേര ഇരുന്നിട്ടല്ലേ വരുന്നതേ ആ ഒരു ഇത് ഉ എന്നാ ഞാൻ വെച്ചേക്കട്ടെ ഞാൻ ഇടക്ക് വിളിക്കാം ശരി ശരി